ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് ഫസ്റ്റ്റ്റൊന്നും കേട്ടില്ല ഫസ്റ്റ്കേട്ടില്ല ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്
പരുവാ പരിപാടി ഒക്കെ ക
പരിപാടികൾ റസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല വേറെ പരാവാടി അല്ലെങ്കിലും ആണ്
ഉ പരിപാടി മുഴുവനായിട്ടില്ലസ്റ്റ തൊടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ തൊ തൊടങ്ങിട്ടേ ഉള്ളൂ അല്ലേ
ലാ ആ അപ്പൊ ഗ്യാസ് മലാ പരിപാടി അപ്പൊ പിന്നെ ചെവിയിലൂടെ ഇതും കൂടെ ചെയ്യാലോന്ന് വിചാരിച്ച്
ഇന്നും പോവാണ്ടാ
എന്താണ് നിങ്ങളുടെ കയിഞ്ഞാ ഇന്നി ല്ല ഇന്ന് കുട്ടിയോൾക്ക് സ്കൂളിൽ പോണം എന്തായിരുന്നു
ഇന്നത്തെ പരിപാ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാന്നോ ചോയിച്ചെ
ആഹ പരിപാടി ഒക്കെ കഴിഞ്ഞു ങ്ങള് പോയേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നോ അയ് ശരിയോ പരിപാടി കഴിഞ്ഞ് ഫ്രീ ആയി ഇപ്പൊ അടുത്ത തിരക്കിലാണ്
അടുത്തത് രാവിൽക്കത്തും ആ ഡ്യൂട്ടിക്ക് പോവാണ്ടല്ലോല്ലേ
ആഹ പോവാണ്ട് പിന്നെ ഉണ്ണൾക്ക് സ്കൂളിൽക്കെ ഒരുണ്ടൊപ്പരിയിണ്ട് പക്ഷേ ഏ ചെറിയ ആള് ചിലപ്പോ കഴിക്കില്ല ചിലപ്പോ വല്യ ആളും കഴിക്ക ഇല്ലാ അപ്പൊ പിന്നെ അടുക്ക് പൊട്ട് ഉരുളൻ കിഴങ്ങ് പൊരിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്
സ്കൂൾക്ക് കൂട്ടാനൊക്കെ കൊണ്ടുവോ എന്നും
എന്താന്ന് എന്താണ്
സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടാവ നിങ്ങള്‌ ഹെഡ്സെറ്റ് വച്ച്ക്ക്ണാ
ഏ ഇല്ല ഹെഡ് സെറ്റ് വെച്ചിട്ടില്ല
ഉം
കറി എന്തേലും കൊണ്ടു പോകും അ ഇപ്പം മിണ്ടാ കൊടുത്തയിക്കണില്ല അവിടിന്നിണ്ടാവും ഗവൺമെന്റ് സ്കൂളിലാ രണ്ടാളും പഠിക്കുന്നെ പക്ഷെ എന്നാലും എ വേറെ ഒന്നും കൊടുത്തയയ്ക്കും ഒന്നുല്ലങ്കി പപ്പടെങ്കിലും അങ്ങനെ ഉള്ളത് നെ ഉള്ളത് എടുത്തിട്ട് പൊട്ടിച്ച് കൊടുത്തുവിടും
ഉം
ഉം
പൊന്നൂ വന്നൂടോ പോവാന് ഇന്നിപ്പോ ഒരു ദോശയാണ് ഓള മോള് മദ്രസക്ക് പോവാനായി ഇപ്പോ ഓളെ വിളിക്കണം ഇപ്പോ ഏഴ് ഇരുപത്തിരണ്ടായില്ലേ ഏഴരക്ക് മദ്രസ തൊടങ്ങും അല്ല മൂത്താൾക്ക് ആറര റ്റു ഏഴര വരെ രണ്ടാമത്തെ ആ എന്ന് വെച്ചാല് ആറാം ക്ലാസ് മുതല് ഏഴാം ക്ലാസ് വരെ
അല്ലടോ ഏഴരക്ക് തുടങ്ങീട്ട് പിന്നെ എത്ര മണി വരെ ആ ആ അപ്പൊ സ്കൂളിൽക്ക് പോകാൻ സമയം ആവുമ്പഴത്തേക്ക് എത്തുവോ
എത്തും ഒമ്പത് മണിക്ക് പോയിട്ട് കൊണ്ടുന്നാല് ഒമ്പതര ഒമ്പതേ മുക്കാലിനാണ് സ്കൂൾ ഉണ്ടാവല് ഒപ്പത്തിന് ഉം വന്ന് പോവാനുള്ള സമയം ഉണ്ടാവാറുണ്ട്
അത് ശരിയാ
ല്ല അപ്പോവാ വന്നുടോ ഏഴ് ഇരുപത്തിരണ്ടായി ചായകുടിക്ക് ഇങ്ങട് വന്നിട്ട്
ഇപ്പൊ ഉറങ്ങാൻ കുറേ സമയം കിട്ടൂലേ
ആ അയ്യോ ഉറക്കലൊന്നും ഇല്ല സുബഹിക്കെണീപ്പിക്കും ഞാൻ
ആ ചായ കുടിച്ചിട്ട് പോ പോവൂലേ
ആ ചായ കുടിച്ചിട്ട് പോകും
ഉം
ആ രാവിലത്തെ ചായകുടിക്കാൻ ഭയങ്കര മടിയാണ് ദോശ അപ്പൊക്കെ കൂട്ടീട്ട് കുടിക്കാൻ ഭയങ്കര മടിയാണ് വേറെന്തിലും വേറെന്തെങ്കിലും ഉമ്മച്ചി ഇനി വേറെ എന്തെങ്കിലും കൊടു ത്താല് എന്താണ്ടാവുക എന്നുള്ളത് ചിന്തിക്കണം ഇനിയത്
എന്നാണാ ആ ഇവിടെ മോന് ഉമ്മച്ചി വിശക്കണ് എന്നാൽ ചായയുടെ രാവിലത്തെ എന്തേലും ഇരിക്കണങ്കി അത് തരട്ടെ വേണ്ട എന്ന ചോറ് തരട്ടെ വേണ്ട പിന്നെന്താ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയും
വന്നാലും ആദ്യം വന്ന് നോക്കല് ഫ്രിഡ്ജ്
അത് ഈ ബേക്കറി മുട്ടായി അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അതൊക്കെ കൊടുത്ത് എന്നും വയറുവേദനയാ ആൾക്ക് വയറുവേദനയേ വയറുവേദന
ന്റെ മുത്തൊന്ക്കൊക്കെ എപ്പഴും വയറുവേദനയും ഈ നമ്മള് ഈ പൊറത്തുന്നുള്ള ഫു ഡ് തിന്നാലൊക്ക ഇവർക്കൊക്കെ പ്രശ്നം തന്നെയാണ് ഞാൻ കൂടുതലും പൊറത്തുന്ന് ഒന്നും കൊണ്ടി റിയില്ല എന്തൊത്തോളം ഫുഡുണ്ടാക്കി കൊടുത്തതാ എന്ത് സാധന ഞാനുണ്ടാക്കി കൊടുക്കലാ
ഉം
ബേക്കറി കഴിച്ചാൽ പിന്നെ ആ കുട്ടിക്ക് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാൻ തന്നെ നേരവുണ്ടാവോളു
അതെ അതെ ഇനിപ്പൊ അവനെ ഒരു സ്കാനിംഗിന് ചെയ്യിപ്പിക്കാന്ന് വെച്ചിട്ടേ ഡോക്ടറെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ട് ഡേറ്റ് എടുക്കാന്ന് വെച്ചിട്ടിരിക്കയാ അവനിക്ക് എന്നും ഈ വയറുവേദനയാണ് എടക്ക് എടക്ക് ഇന്നലെ ഇപ്പം നല്ല വയറുവേദന ആരുന്നു ഇന്നലെ കുട്ടി ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞാലോ പരിപാടി ഉണ്ട്ന്ന്
അതിനാആരോ
പൊക്കളിന്റെ മുകളിലായിട്ട് അവൾ തൊട്ട് കാണിക്കണെ എവടെ വേദനാന്നറിയില്ല നാല് വയസ് അവിടെ തൊട്ട് കാണിക്കും എന്നാല്
ഉം അങ്ങനെ വെച്ച് കൊണ്ടിരിക്കണ കാട്ടിലും നല്ലത് കാണിക്കണ തന്നെയാണ് നല്ലത്
അങ്ങനെ അന്ന് കാണിച്ചപ്പോ സ്കാനിംഗിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാ കാണിച്ചത് അപ്പം സ്കാനിംഗിന് എക്സറേക്ക് അവര് ആദ്യ എഴുതിയായിരുന്നു അപ്പം ഇനി ഒരു പീഡിയാട്രീഷനെ പൊറത്ത് കാണിച്ചിട്ട്
ആ ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് ഞാന് നാലഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കിടന്ന് സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ ചെയ്ത് പിന്നെ ഇനി സ്കിറ്റി സി റ്റി സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു പ്പാ വരുന്നിട്ടാ വേഗം കുടിച്ചു പോയിക്കോ അവന്റെ കയലൊക്കെ വീക്കം വരാന്നാ പറഞ്ഞത്. ഈ പൊറോട്ടാ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പള്, അയ്‌ന്റെ ദഹനക്കുറവ് സംഭവിച്ചിട്ട് കയലൊക്കെ വീക്കം വരും ന്നാണ് പറീണെത്. കയല, കയല. നമ്മളെ വയറിന്റെ അവ്ടെ കയ, ആഹ്. അതേയ് ഞാൻ ചോയിച്ചത്. പേടിലാണോ
ആഹ് ആഹ് അപ്പള് എപ്പഴാണ് കാണിച്ചിട്ട് കുട്ടികളെ ഇവരെ കാണിക്കുന്ന ഡോക്ടറന്നെ ഉണ്ട് അയിനെ പോയി കാണിച്ചിട്ട് എന്താ സ്കാനിങ്ങിനു എഴുതിപ്പിച്ചിട്ട്, സ്കാൻ ചെയ്യിപ്പിക്കണം.
വയറുങ്ങട് വേദന ആയാലും ഒരു സൈട്ക്കു ഇങ്ങട് മുറുക്കി പിടിച്ചിണ്ടാണ്.
ആ ഇതിങ്ങനെ നടു ഒടിഞ്ഞിട്ട് ഇരിക്ക ചെയ്യാ നടു ഒടിഞ്ഞിട്ടിരിക്കേ ചെയ്യാ
ഇപ്പൊ പിന്നെ കുറച്ചായിട്ട് ഇപ്പ അങ്ങനെ പറഞ്ഞ് കേക്കലില്ല
അപ്പ ഇവന്റെ കാര്യം പറഞ്ഞ നന്നായി മധുരം മിട്ടായി കഴിക്കും
അത് ഡോക്ടർ അതന്നെയാണ് പറഞ്ഞത് ബേക്കറി പൊറോ റോട്ട ഈവക സാധനങ്ങളൊക്കെ അതന്നെയാണ് എല്ലാരും കുഴപ്പം
പൊറോട്ട അങ്ങനെ മ്മള് കഴ ഴിക്കൊന്നുല്ല ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് അവരിങ്ങനെ രാത്രിയിൽ പോകുമ്പോം ഇങ്ങോനെ കണ്ട ചെലപ്പോ കൊടുക്കും അത് എപ്പോഴെലൊക്കെ ഒരിക്കെ അങ്ങനെ അതുകൊണ്ടൊന്നുല്ല എനിക്ക് തോന്നി ബേക്കറി ഐറ്റംസും മധുരം കഴിച്ചിട്ട് അത് തന്നെ ഡോക്ടർ സാധാരണ പറയലും
ഉം ബേക്കറി മധുരം കഴിച്ചാ തന്നെ ഉണ്ടാവും പിന്നെ ആ ഇവര് ഈ നല്ലം പോലെ സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കായിയും ഒക്കെ
അല്ല അവർക്ക് ഭക്ഷ ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പൊ ദാ ഇന്നലെ മുതൽ വയറു നല്ല വേദനയായ കാരണം കഴിച്ചിട്ടില്ല അല്ലങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് കറക്റ്റ് കഴിക്കണതല്ലേ പിന്നെ സ്നാക്സിന് എന്തേലും ഒന്ന് കൊടുത്താൽ അതും കഴിക്കും ഇഷ്ടപ്പെട്ടതാണെങ്കി കഴിക്കും. ചോറ് എങ്ങനായാലും അവൻ കഴിക്കും.
ക്കിന് എന്താ കൊണ്ടോണത് ബേക്കറിയാണോ അതോ ഫ്രൂട്ടോ അതോ
അല്ലേ അവൻ കൊറ ഞാൻ എന്തേലുക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വല്ല മറ്റേതുണ്ടല്ലോ കപ്പലണ്ടി അതൊക്കെ
ആ ആ അങ്ങനെ വെച്ചൊടുക്കാറ്
അങ്ങനെ എന്തേലും കൊടുത്ത് കഴിഞ്ഞാ. കഴിക്കോ അപ്പഴ് അപ്പർത്ത് ഇപ്പർത്തിരിക്കണ കുട്ടികളൊക്കെ ഈ മിച്ചറൊക്കെ കൊണ്ടരണ കണ്ട്ട്ടേ അല്ല മിച്ചറും അതുപോലെ ഈ ചിപ്സ് ഒക്കെ കൊണ്ടുന്നണ്ട്
അതൊക്കെ കർശനം ആക്കണം സ്കൂളിൽ ഇന്നാലേ നടക്കുള്ളൂ ഇവടെ ഞാൻ ഈത്തപ്പഴം.
പറഞ്ഞതാണ് പേ പേരൻറ്സിന്റെ അടുത്ത് പറഞ്ഞേണ്ടിരുന്നു മുന്നേ അപ്പൊ ഇത് കാണുമ്പോ ഇവൻ പറയുന്നു ചി ക്ക് മിച്ചറ് തരോ അവരൊക്കെ തിന്ന്ണ്ട് ഞമ്മൾ കൊണ്ടരാൻ പാടില്ല കൊടുക്കാൻ പാടില്ല ഇമ്മച്ചിനെ ചീത്ത പറയും പറഞ്ഞ അപ്പൊ അവരെ ഇമ്മച്ചിനെ ഒന്നും ചീത്ത പറയണില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച ദിവസ ഞാന് അടുത്ത ലീവായ കാരണം വേക്കൻസിയിൽ കേറിണ്ടിരുന്നെ അപ്പ അവന്റെ ക്ലാസിലായിരുന്നേ ഞാ അപ്പ കണ്ട് അപ്പോ കംപ്ലീറ്റ് പേരും ഈ ബേക്കറിയന്നെ കൊണ്ടരുന്നത്. അപ്പൊ ഇവൻ ഇങ്ങനെ നോക്കിരിക്കുപ്പൊ ഇക്ക് ഭയങ്കര വെഷ്മായി അപ്പൊ അങ്ങനെ ഞാൻ വീട്ടില്ള്ള ബാക്കിള്ളെ ഇത്പോലെ കൊട്ത്തയക്കും. എടക്ക്
അത് നമ്മള് വിചാരിച്ചിട്ട് കാര്യ ഇല്ല്യ. നമ്മളത് വിചാരിച്ചിട്ട് കാര്യ ഇല്ല്യ. നമ്മള്തേ നമ്മള് നോക്കണ്ടേ
ആ അതെ പിന്നെ വീട്ടില്ള്ളതെല്ലെ ഇപ്പൊ കൊടുത്തേക്കാ.
പിന്നെ ആ അതന്നെ വലൈക്കുമുസ്സലാം. ഉൽ കുഞ്ഞിക്ക മദ്രസ്സക്ക് പോവാണ്
അത് ശരി ആഹ് ഓക്കെ ഓക്കെ
ഇന്ന് മഴയുണ്ടാവിടെ ഇവിടെ നല്ല മഴയാണ്
ഇവിടെ മഴയില്യ ഇവിടെ മഴല്ല ഇല്ല്യ ഇവിടെ മഴയില്ല്യ
ആ ക്കെ ക്കെ
ഇവിടെ ഇന്നലെ രാത്രി പെയ്തിക്ക്ണുതോന്നു രാത്രി പെയ്തതായിട്ട് നല്ല ഇത് കാണുന്നുണ്ട്
ആ ഹും
എന്താ കടി
ദോശ
ആ അരച്ച ദോശ എന്നും അരച്ച ദോശ അര എന്നും ദോശ ചുടാറ അതോ അരിപൊടിപ്പിച്ചുകൊണ്ടരില്ലയ്യ
അതല്ല മറ്റേ ഇത്ണ്ടല്ലോ മാവ് ആ ഉഴുന്നുദോശ അ അതെയതെ
ഉഴുന്ന് ദോശിട്ടലിയാക്കല്ലേ ഇവടെ ഉഴുന്ന് ഇബടെ ഒരാൾക്ക് ഉഴ്ന്ന് ഇബടൊരാക്ക് ഉഴ്ന്ന് ദോശ ദോശയും പറ്റും ഇഢലി പറ്റും. ഞാൻ ഒന്ന് വിശക്കുമ്പോൾ മാവ് കൂട്ടി രണ്ടും ഇണ്ടാക്കണം ഇക് അങ്ങനെയാ
ഓ ഒരു തട്ട് അതും ഒരു തട്ട്, ബാക്കിയുള്ളത് ഇങ്ങനെ ആക്കിയാ മതി.
രണ്ടും കൂടി ആക്കിയിട്ടാണ്ട് വേഗം പരിപാടി കഴിയും. എനിക്ക് അല്ലെങ്കിലെ ദോശ ചൂടാൻ മടിയാ. ഭയങ്കര മടിയാ ഞാൻ രണ്ട് ചട്ടി വച്ചിട്ട് നോക്കിയതാ. ആകേ ആറാളെ ഉള്ളൂ രണ്ട് ചട്ടി ഒന്ന് ഗ്യാസ്മലും ഒന്ന് അടുപ്പത്തും വെച്ചിട്ടാണ് ഞാൻ ചുടന്നെ ഒരു ചെറുത് ഗ്യാസ്മ്മലും വെക്കും. വലുത് അടുപ്പത്തും വെക്കും. അങ്ങനെ ഞാൻ ദോശ ചുടുക. ഇവര് മടിയാണ്. പക്ഷേ ഞാൻ എളുപ്പത്തിന് ദോശ മേത്തന്നെ പോകയും ചെയ്യുള്ളൂ ട്ടാ. മടിയാണേനും നല്ല അടിപൊളി ചോറും കറി മറ്റുള്ളതൊക്കെ ഇൻണ്ടെങ്കിൽ പിന്നെ കൊഴപ്പൊന്നുമില്ല
അതെ
പിന്നെ മറ്റുള്ള എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണംന്ന്ണ്ടെങ്കിൽ തലേന്നെ നമ്മളത് റെഡിയാക്കി വെക്കണം. വെള്ളാപ്പം ആണെങ്കിലും മറ്റുള്ളാണെങ്കിലും, ഇന്നലെ ഇപ്പൊ ഇതേപോലെ. ആ പുട്ടേർന്ന് ഞാൻ പറഞ്ഞില്ലേ ചോറ് ഒക്കെ വെള്ളത്തിലിട്ടങ്ങാണ്ട്
ആഹ് ആഹ്ആ അങ്ങനെ ച്ചീതോക്കണം പുട്ട് ഇണ്ടാക്കിയ ദിവസം
ഉ അങ്ങനെ അല്ല അടിപൊളി പുട്ടേയ്ന്ന്. വൈന്നേരം
സിറപ്പോറ മറ്റോ, ഉലുവേടെ വെള്ളം തേക്കാനല്ലേ പറഞ്ഞേ.
ആഹ് ഉലുവന്റെ വെള്ളം. ഉലുവ വെള്ളത്തിൽ രാത്രി കുതിർത്തിട്ടിട്ട് രാവിലെ അയിന്റെ വെള്ളം തേക്ക. നല്ല മസാജ് ചെയ്ത കൊടുക്ക നമ്മള് കുളിക്കണീന്റെ ഒരു അരമണിക്കൂർ മുന്നായിട്ട്
ഉം ഉം ഉ
പിന്നെ അത് മുടിയില് അരച്ചിട്ട് ലാസ്റ്റ് വെള്ളത്തിന്.
ഇന്നലെ മറ്റുലുവ തളപ്പിച്ചിട്ട് ആ വെള്ളം തേച്ച് ചെയ്ത്
ആഹ അങ്ങനെ ഒന്നും കുഴപ്പല്ല അപ്പം ഒന്നും കൂടെ നീര് കിട്ടല്ലോ.
ആ അങ്ങനെ അരച്ച ആ ഉലുവയുണ്ടല്ലോ അരിച്ചിട്ട് തലയിട്ടാൽ മതി അങ്ങോട്ട് ടൈം ആയി ഉണങ്ങിയപ്പോൾ
അത് അതൊരു ഇതാണ് എന്താ പറയാ ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ഉലുവടൊ നമ്മളെ തലയേല് ഏ പിന്നെ സോപ്പിടണ്ടാവശ്യമില്ല. കടലപ്പൊടി മറ്റുള്ളതൊക്കെ ഉപയോഗിക്കുന്നമാരിയാണ്. തലീല് എണ്ണൊക്കെ പോവും. പിന്നെ നമുക്ക് ഒര് സോപ്പിടേണ്ട ആവശ്യം വരില്ല. നല്ല പേസ്
അ തലയിൽ തേച്ചിട്ട് പോണില്ലേ. ഇത് എടക്കടക്ക് ചെയ്യണോ
അപ്പൊ എന്ത് ചെയ്യാന്നറിയോ നമ്മൾ ഈ വെള്ളം ഉയോഗിക്ക. ഒരു രണ്ടാഴ്ച ഈ വെള്ളം ഉപയോഗിക്കുക. എന്നിട്ട് എടുത്ത് വെച്ചത് ഉണ്ടാവില്ലോ എന്നിട്ട് അത് ഡ്രൈ ഇത് ഉണക്ക കൊറേശ്ശെ കൊറോശ്ശെ എടുത്തിട്ട് ഉണക്ക. ആ പുഴുങ്ങിയത് ഉണക്ക ഒണക്കിട്ട് പൊടിച്ച് വച്ചിട്ട് നമ്മൾ കടലപ്പൊടിയും മറ്റുള്ളതൊക്കെ മാതിരി തലതേച്ചാല് പെട്ടെന്ന് പോകും മെല് ഞമ്മള അടുപ്പത്ത് അടുപ്പ് കത്തിക്കു ണ്ടെങ്കിൽ അവിടെ ഇട്ടാലും ആ അടുപ്പത്തിട്ടിട്ടതാക്കിട്ടാലും മതി പുഴുങ്ങിയതാകുമ്പോ പിന്നെ പെട്ടന്ന് ഇതാവൊല്ലോ അതിന്റെ ആ ആ ആ അപ്പൊ നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മള് കടലപ്പൊടി ഇതൊക്കെ ഉപയോഗിക്കണമായിതിരി നമ്മള് ചെയ്താല് തലയിന്ന് വേഗം പോവും ചെയ്യും
ആഹ് ശരി
ആ മറ്റേതാകുമ്പോ ഇങ്ങനെ കട്ട കട്ട നല്ലങ്ങണ്ട് അരയൂലല്ലോ
ആ ഉ ഉ ഉ അല്ല ഇത് ന്ന ശരിടാ ഞാൻ വിളിക്ക ട്ടോ
ആ ഓക്കെ ഓക്കെ ശരി